ഹലോ? ആഹ് കേക്കണ്ല്ല.
കേൾക്കുന്നില്ലേ?
ആ ഇൻ ക്ക് ക്കെക്ക്ണ്ണ്ണ്ട്. അനക്ക്കേക്ക്ണ്ണ്ടോ?
ണ്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷന്നെ
സുഖായിട്ട് പോണു
എന്താ കുട്ട്യോളൊക്കെ പോയോ അല്ലാ ഇന്നിപ്പോ ലീവാണല്ലോല്ലേ?
ല്ല
എഏ
പത്തുമണി ആവും ആ നാവോണൊള്ളു
അത് ശരി ഏ ആ ആ
ന്ന് പണീളൊക്കെ കഴിഞ്ഞോ
ആഹ പണികളൊക്കെ ഒരുവിതൊക്കെ കഴിഞ്ഞു ഉ ആ ഒരുവിതക്ക ക്കെ കഴിഞ്ഞി
കഴിഞ്ഞില്ലേ ആ ചോറൊക്കെ ണ്ടാക്കിയോ ഞ്ഞിട്ടില്ല ല്ല ചെറുതായി തന്നെ പകുതി ഇനും പകുതി ഇുണ്ട്
ഏ
ഉ
അ ശരി ആ് കറിയായി
ന്ത ണ്ടാക്കി
ഉം കറി സാമ്പാറ്
സാമ്പാറ ആ ആ മീൻ കിട്ടിയില്ലേ മീൻ കിട്ടീലേ
മീന് ഇന്നിപ്പോ കിട്ടില്ല്യാ
ആഹ നല്ല കരയാണല്ലേപ്പൊ ആ അണക്കെന്താ കറി
ശരി
എന്താ ആ കേക്കുണ്ട് എന്താ കറിയിക്ക ഹലോ ഹലോ
അതെ മക്കളൊക്കെ എവടെ
മക്കളൊക്കെ അതാ ഇവടണ്ട്
ഇന്നുണ്ടാവില്ലല്ലേ
ഉം
ഉം മഴ ഇണ്ടോ അവിടെ
ആഹ മഴ ഇണ്ട ഇനി രാവിലെ എപ്പ നിന്നാണ്
ഉം ഇവിടി ഇതേ ഒരു നാല് ദിവസം പോലും അല്ലേ വെയിലായിരുന്ന് ഇപ്പൊ ചെറുതായിട്ടൊക്കെ മഴയിണ്ട് രാവിലെ എല്ലാ മഴയായിരുന്ന്ട്ടോ
അന്നെ പിന്നെ
കൈ ആഹ് ഇണ്ട് ഇവിടിണ്ട്
ആഹ ഇവിടെ നാട്ടിലന്നെ ഇക്കോ
ഇല്ല്യാ അപ്പ വന്നതാ വന്നിട്ട് രണ്ടു മാസായി
ഏ ലീവിൻ വന്നാവൂലേ
രണ്ടു മാസം ആ രണ്ടു മാസം ഇവടൊക്കെ ഇണ്ടാവും
ആ
വേറെ എന്തൊക്കെ ഉണ്ട് ചായടിച്ചില്ലേ
ഓ
ആ
അത് കഴിഞ്ഞു
പിന്നെ വീട്ടില് ഇപ്പയിണ്ട് ഇമ്മണ്ട് ഇപ്പം ഒരു വീട്ടള്ളത് കൊണ്ട് മുപ്പരി ഉണ്ട് കുട്ടികളും. നമ്മ തറവാട് തറവാട്ടിലാണ് തറവാട്
ആഹ അ ശരി എവട വീട്
അപ്പൊ മലപ്പുറതന്നെ മലപ്പുറം
മലപ്പുറല്ലേ കൊണ്ടോട്ടി
ആ ആ
ആ
കൊണ്ടോട്ടി എവിടെ
കൊണ്ടോട്ടീ ചെറുമുറ്റ അറിയോ
ആ ആ അറിയ
മം ഈവാത്തൊക്കെ പരിചയംണ്ട്.
ആഹ
ഉം
ആ പിന്നെ പറയാട്ടോ
പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട്.
ഞാൻ സുഖാണ് അങ്ങനെ സാമ്പാറൊക്കെ ഇങ്ങനെ ഇണ്ടാക്കിട്ട് സാമ്പാറ്
സാമ്പാ സാമ്പർ പച്ചക്കറിക്കോ
ഇട്ടക്ക്ണ് ആ അതിനായിട്ട് പ്രത്യേകിച്ച് വാങ്ങിച്ചന്നേരം ഉള്ളതൊക്കെ
ആഹ് അത് കൊറച്ചൊക്കെ മതിയല്ലേ അയ്ക്ക് പച്ചക്കറി
ആഹ് ആ നമ്മുടെ വീട്ടില് ഇപ്പമ്മ ഇത് ഇണ്ടാക്കിയല്ലേ, നമ്മക്കായ്ന് ഇണ്ടാക്കും പിന്നെ
ആഹ് അതന്നെ ഉള്ള പച്ചക്കറിക്കൊപ്പാടെ വേണ്ടല്ലോ?
ആഹ ആ അത പിന്നെ നമ്മളെക്കെ കഴിക്കൻ വേണ്ടി വരും മക്കളൊന്നുംഅത്കൈക്കൂലാ.
അതാണെ,
ഉം എന്റെ മക്കളൊക്കെ അങ്ങൻതന്നെ പച്ചക്കറിന്നും സ്കൂളിൽ പോകുമ്പോക്കെ കഴിക്കൂ ന്റെടെസാമ്പാർ ദിവസം സാമ്പാറ ഉണ്ടായിലോ അതൊക്കെ കഴിക്കും. പക്ഷെ നമ്മള് വീട്ടിലെന്തേും വെക്കായാണെങ്കിൽ ഉപ്പേരി അഒന്നും കഴിക്കില്ല.
തിന്നൂലല്ലേ?
ഉം ഉംസദാ സദാ ചോറ് പപ്പടം പോയി സ്ക്കൂൾ പോരിച്ചക്കെണെങ്കി പിന്നെ കഴിക്കും.
താന
ഉ ആഹ പപ്പടം പൊരിച്ചത് കോഴരിച്ച ചെത് അങ്ങനെയൊക്കെ വെക്കുള്ളൂ അല്ലാതെ കറിയൊന്നും
ഹ കറി.
ഉം ഏ ആ അപ്പ നമ്മള് പാര്യയനല്ലാതെ ഇബരന്നും പരുല്ല. ആഹ ഇന്ന് ക വെത്തല് ഇന്ന് വെത്തല് ഇമ്മ മല്ലിക്കരക്ക് വെച്ചിട്ടുണ്ട്. മുളകിടാതെ മല്ലിക്കര എന്നി് സ്പെഷ്യൽണ്ട് മല്ലിക്കറി അത് വെച്ചിട്ടുണ്ട്.
ഉം
നമ്മളച്ചലൊന്നാവൂല.
മല്ലിപൊടി മാത്രം ഇട്ടാണ്ടല്ലേ.
ഞങ്ങ ഞങ്ങളെങ്ങ്ട്ടക്കെ ഞങ്ങളെങ്ങ്ട്ടക്കെ മുളകും പൊടിയും ഇതെക്കെട്ട് വറ്റിക്കല്
ആഹ് വറ്റിക്കൂലേ ആഹ ആഹ
ആ
ഉം ഉ മുളകുപൊടി ഇടൂല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചു അതിലേക്കു ചതച്ചിട്ടു എന്താണ് അത്തിലേക്ക് മൈത തക്കാളി മിസ്സാക്കും
എരു ഉണ്ടാവൂലലേ
ഇവിടെ ഒതുക്കിട്ടേക്ക് മല്ലിപ്പൊടി മൈദ പച്ചമുളകും
ആഹ ആ ഏരുന്നല്ലേ ഉം മുളക് പൊടി ഇടൂലറിയ അമ്മായിമ്മക്ക ഇഷ്ടല്ലേക്കും
പച്ചമുളകിന്റെ ഉള്ളു വല്ലാത്ത ഇപ്പൊക്കെ അങ്ങനെ
ആ ആ ഉപ്പാക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കല്ലേ
ആഹ് ആഹ്
ആഹ് ശരി പിന്നെ നമക്കും അങ്ങനെ പുതിയപ്പൾക്ക് വല്യരൊന്നും പറ്റൂല
പിന്നെ
ഉം പിന്നെ ഏ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം ഹലോ മഴ ഉണ്ടങ്ങട്ട്